കേൾക്കുന്നുണ്ടോ
കേൾക്കാം
കേൾക്കാവോ
ആ കേക്കുന്നുണ്ട്
ആ കൊഴപ്പമില്ല എങ്കിലും എടക്കൊരു ബുദ്ധിമുട്ടൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറി നിന്നാൽ കുറച്ചുകൂടി നല്ലയിരിക്കും ന്ന് തോന്നുന്നു
എപ്പഴോ
ഏയ് ചെറിയൊരു പ്രശ്നം പോലെ അതോ അത് ഇവിടുത്തെ പ്രശ്നമാണോ
എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് കേക്കാം
ക്ലിയർ ആയിട്ട് കേക്ക വാ ഇപ്പ കുഴപ്പല്ല ഇപ്പം കുഴപ്പല്ല
ആദ്യ ആദ്യത്തെ കോളി ഇങ്ങനെ ആദ്യയിട്ട് പിടിക്കുന്ന കൊണ്ടായിരിക്കാം
ആദ്യമായിട്ട് വിളിക്കുന്നണ്ടായിരിക്കും അതെ അതെ പിന്നെ എന്തൊക്കെയുണ്ട് സുഖയിരിക്കുന്നു ശനിയാഴ്ചൊക്കെ അല്ലയോ
അല്ലേ ഇപ്പം ക്ലാസ ഇല്ലായിരുന്നോ
ആഹ് ഇന്ന് ക്ലാസ് ഇല്ലായിരുന്നു ശനിയുംഞായറും ക്ലാസ് ഇല്ല തിങ്കളോട്ട് വെള്ളിവരേ ഉള്ളൂ
അപ്പൊ അവധിയായിട്ട് എന്തോ പരിപാടി
അവധിയായിട്ട് രാവിലെ കുറച്ച അധികം നേരം കിടന്ന് ഉറങ്ങി എന്നും അങ്ങനെ പ റ്റത്തില്ലല്ലോ ഉറങ്ങിങ്ങ ഒക്കെ കുടിച്ചു
എന്നും രാവിലെ എണ്ണീക്കുവോ
എന്നും ഒരു ഏഹ് ഏഴരയക്കെ ആവുമ്പോഴത്തേക്ക് എണ്ണക്കും അധികം രാവിലെയ ഒന്നുമ അല്ല ക്ലാസ് ഇല്ലാത്ത ദിവസം ആവുമ്പോഴത്തേക്ക് കുറച്ച അധികം സമയം കെടന്നൊറങ്ങും
എത്ര മണിക്കാ പോകണ്ടന്നത്
ഏഹ് എട്ടരക്കായി ഇവിടന്ന് ബസ്സ് വീട്ടിൽന്നുള്ള വീടിന്റെ വാത ക്കെന്നുള്ള ബസ്സ് എട്ടരായ്ക്ക അത് കഴിഞ്ഞാൽ പിന്നെ ഒമ്പത് മണിക്ക് ക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ നമ്മൾ താമസിക്കു അങ്ങ് ചെല്ലുമ്പോഴത്തേക്കേ
ആ ശരി
അതുകൊണ്ട് എട്ടരയുടെ ബസ്സിന് തന്നെ പോവാനായിട്ട് എന്നും ശ്രമിക്കും
ഉം ഇന്നെന്ത് കഴിച്ചു
ഇന്ന് അപ്പം അപ്പവും മുട്ടക്കറിയ ആയിരുന്നു രാവിലെ കാപ്പി അവിടെ എന്തുവായിരുന്നു
ഇവിടെ ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും
ചം എന്നും എന്തെങ്കിലുമൊക്കെ കാപ്പി കാണുവോ അതോ എല്ലാരും നിക്കുന്നണ്ടാന്നോ ഇന്ന്
അല്ല കൂടുതൽ ദിവസവും കപ്പി കാണാറുണ്ട് ണ്ട് ഇവിടെ അപ്പൂപ്പനൊക്കെ ഉണ്ടായത് കൊണ്ട് എന്നും കാപ്പിയൊക്കെ വേണം
കാപ്പി വേണം നിർബന്ധവാ
ആഹ് നിർബന്ധ പുള്ളിക്ക പുള്ളി അങ്ങനെ കഞ്ഞി പഴങ്ങഞ്ഞി ഒന്നും ഇങ്ങനെ കുടിക്കതില്ല ല്ല പിന്ന നമ്മള് പുള്ളിക്ക് വേണ്ടി മാത്രട്ടങ്കിലും
ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ടല്ലേ
എന്തെങ്കിലും അടയോ അങ്ങനെ എന്തെങ്കിലുംക്ക ഉണ്ടാക്ക കൊടുക്കും നമ്മള് പഴങ്ങഞ്ഞിയുള്ള ദിവസം
ആഹ് അപ്പൂപ്പന് നല്ല പ്രായം ഉണ്ടോ
ആഹ് ഉണ്ട് ഒരു തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് വയസ്സ്
തൊണ്ണൂറ്റിമൂന്ന് വയസ്സൊക്കെ ഉണ്ട് വേറെ അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലയോ
അസുഖം മരുന്ന് കഴിക്കുന്നുണ്ട് വലിയ കൊഴപ്പല്ല നടക്കുവേം എടുക്കയും സ്വന്തം കാര്യം ചെയ്യുകൊക്കെ ചെയ്യും പിന്നെ നമ്മള് തുണി കഴുകി കൊടുക്കും ചൂടുവെള്ളം അനത്തി കൊടുക്കും
കുളിക്കാനായിട്ടൊക്കെ
കുളിക്കാൻ ആഹ്
ആഹ് ശരി
കുടിക്കാനും ചൂടുവെള്ളം
ചൂടുവെള്ളം വേണം പിന്നെ ആഹാരത്തിന് നി നിബന്ധനകളൊ ക്ക്യോ ഒണ്ടോ അത് വേണം ഇത് വേണോന്നൊക്കെ
ആഹ് പുള്ളിക്ക് പച്ചക്കറി ഇടുന്നെയൊക്കെയാ ഇഷ്ടക്കേടാ ഏഹ് എറച്ചി മാംസമൊക്കെ തിന്നാൻ ആഹ് മാംസമൊക്കെ തിന്നാൻ ഇഷ്ടമാ
ഇഷ്ടവാ പല്ലൊക്കെ ഉണ്ടോ ഇതൊക്കെ കഴിക്കാനായിട്ടൊക്കെ
പല്ല് ഇല്ലെങ്കിലും അങ്ങ് വീഴുങ്ങും
വിഴുങ്ങും വേറെ കൊഴപ്പൊന്നും ഇല്ലല്ലോ ഇങ്ങനൊക്കെ കഴിക്കുമ്പം
ഇല്ല പുള്ളിക്ക് അതാ ഇഷ്ടം
ഇഷ്ടം ആഹ് ആഹ്
പുള്ളിക്ക് ഇറച്ചിയും മീനും മീനുമൊക്കെ ഉള്ള ദിവസം നന്നായിട്ട് ചോറ് കഴിക്കും ഇല്ലെങ്കി ചോറ് അങ്ങ് ക്കുന്നത് ബുദ്ധിമുട്ട്
ബുദ്ധിമുട്ടാ
ഉം കൊറച്ചൊക്കെ കഴിക്കത്തുള്ളൂ പച്ചക്കറി ഉള്ള ദിവസം ഒന്നും കൊറച്ചൊക്കെ ചോറ തിന്നുന്നെ അപ്പഴെ നമുക്ക് മനസ്സിലാവും ആഹ്
അതെ ആഹ് എഹ് പുള്ളി അന്നേരം എന്തോ എടുക്കും രാവിലെയൊക്കെ
രാവിലെ ചുമ്മാ അവിടെ ചുമ്മാ കെടക്കത്തേ ഉള്ളൂ വേറെ എവിടെയും പോകത്തൊന്നുല്ല
പോകത്തൊന്നുല്ല
കിടക്കും ഇരിക്കും കിടക്കും ഇരിക്കും ഇത് തന്നെ പിന്നെ സ്വന്തയിട്ട് എന്തെലും ഒക്കെ പറഞ്ഞോണ്ടേ ഇല്ല ഇല്ല അങ്ങനെ നടന്ന് പോകത്തൊന്നുല്ല
പോകത്തൊന്നുല്ല
മുറ്റത്തൊക്കെ ചെലപ്പോ ഒന്ന് നടക്കും ഒരു ഒര് റൗണ്ടൊക്കെ
ആഹ് രാവിലെയൊക്കെ
ആഹ് ആഹാരം കഴിച്ചിട്ടൊന്നും ഒന്ന് ഇങ്ങനെ ചുറ്റി നടന്നി ചെപ്പ അങ്ങ് മുറിയിൽ കയറിപോ
വ്യായാമം പോലെ
വ്യായാമം പോലെയെന്നും പറയാൻ പറ്റത്തില്ല ഒരു നേരം ഒരു ഏഹ് ഒക്കെ ഒക്കെ നടക്കത്തോള്ളു
ഒരു ദിവസം ഒരു നേരം നടക്കും ഇങ്ങനെ
ആഹ് ഒരു റൗണ്ട് അടിക്കും
ആഹ് എന്നിട്ട് പിന്നെ അങ്ങ് മുറി കേറി കിടക്കുമെന്നോ കിടക്കും ആഹ് പിന്നെ
പത്താറായിരം രൂപയുടെ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു
ആന്നോ
ആഹ് ഇപ്പം പിന്നെ ഇപ്പം ചി ഒരു നേര് ആഹ് ഒരു മാസം
ഒരു മാസം ആഹ്
ഇപ്പൊ പിന്നെ ചെക്കപ്പ് ഒക്കെ ചെയ്തപ്പം കുറച്ച് മരുന്നൊക്കെ ഒഴിവാക്കി ഇപ്പം രണ്ട് മൂന്ന് മൂന്ന് മരുന്നൊക്കെയുള്ളൂ എന്നാലും ഒരു രണ്ടായിരം മൂവായിരം രൂപയുടെ
മരുന്നാവും. ആഹ് അതും പുള്ളിക്കൊരാശ്വാസായി കാണുവല്ലോ മരുന്നിന്റെ അളവ് കൊറഞ്ഞപ്പഴ്ത്തേക്ക്.
അതീ വല്യ കാര്യൊന്നുല്ല.
ആന്നോ ഓഹ്. പിന്നെ ഇന്ന് ശനിയാഴ്ചയായിട്ട് എന്തക്കെയാ പരിപാടികള്.
ഇവിടെ വൃത്തിയാക്കൽ നടക്കുവ വീടൊക്കെ വൃത്തിയാക്കണം. ആഹ് ഇപ്പൊ ക്ലാസ്സിന് പോകുന്നോണ്ട്‌ കൊറചൂസായിട്ട് വൃത്തിയാക്കലൊക്കെ കൊറവായിരുന്നു.
കൊറ അതയോ അന്നേരം ആഴ്ച് ചെൽ ഒരു ദിവസമാണോ എല്ലാരൂടി വൃത്തിയാക്കാൻ നിക്കിന്നെ.
ആഹ് കൂടുതലും ഞാനായിരിക്കും ഇവിടെ തൂക്കേം തൊടക്കേം. ഒക്കെ ചെയ്യുന്നത് ഉം ഇന്ന്. പിന്നെ തൂക്കാൻ തൊടക്കാനും കേറ്യോണ്ട് പാത്രൊക്കെ ഇന്ന് അമ്മ കഴവാന്ന് പറഞ്.
കഴ്‌വാന്ന് പറഞ്ഞു വീട്ടിലാരൊക്കെയ്ള്ളേ.?
ഞാനും അമ്മേം അച്ഛനും. പിന്നെ അപ്പൂപ്പനുണ്ട് ചേട്ടനും ചേച്ചിം ജോലിസ്ഥലത്താ.
ജോലി സ്ഥലത്താ അന്നേരം നിങ്ങള് നാല് പേരുമാണ് സ്ഥിരം വീട്ടിലുള്ളത് അപ്പൂപ്പൻ ഉൾപ്പെടെ.
അതെ അതെ.
ആഹ് പിന്നെ ഇനി ഉച്ചക്കത്തേക്ക് അന്നേരം പുറത്തുന്നാന്നോ ആഹാരം?.
ഉച്ചക്കത്തെക്കി ക്ലി വൃത്തിയാക്കലായതേ പൊറത്ത്നിന്ന് രണ്ട് ബിരിയാണി മേടിക്കാമെന്ന് വിചാരിക്കുവാ.
വിചാരിക്കുവാന്നോ.? ആഹ് ജോലിയും കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളേൽ കെറി പാചകം ചെയ്യലും നടക്കത്തില്ലല്ലോ.?
ആഹ് ബുദ്ധിമുട്ടാ അപ്പൊ അച്ഛനിന്ന് വയലിപോവും അപ്പൊം ഇവിടെ പശുവുണ്ട് അപ്പം
പശുവുണ്ട്.
ഉം അമ്മ എരുത്തിലില് ഇനി പശുവിന് വെള്ളൊക്കെ കൊടുക്കാൻപോണം.
കൊടുക്കാൻ പോയി ആഹ് പശു എങ്ങന പാല്. പാല് തരുന്ന പശുവാന്നോ?
ആന്ന് കറവയാ കറവയുള്ള ഉം അതെ.
ഉം എത്ര പശുക്കളുണ്ട്?
ഒരു മൂന്നാലെണ്ണൊണ്ട് കുട്ടിയൂടെ ചേർത്തിട്ട്.
കുട്ടിയോടെ ചേർത്ത്.
ഉം.
നാല് പേരേം നിങ്ങള്ന്നൊക്കെയാണ് നോക്ക്ന്നേ?
അതെ അതെ അഹ് അമ്മേ അച്ഛനും കൂടാനോക്കുന്നെ.
നോക്കുന്നെ ജോലിയായിരിക്കുവല്ലോ? പശുന്നൊക്കെ പറയുമ്പം.
ആന്നാന്ന് ജോലിയ എപ്പഴും ജോലിയ.
ഉം അതിന്റെ പോറേ ഇങ്ങനെ നടക്കണ്ടേ ഓരോ കാര്യങ്ങള് ചെയ്ത് ചെയ്ത്. ഉം വയലൊക്കെകൊണ്ട് കെട്ടുവോ അതോ.? പുല്ലൊക്കെ അരിഞ്ഞോണ്ട് കൊടുക്കണോ?
അങ്ങനെ പൊറത്തങ്ങനെ കൊണ്ടു പോവാറില്ല അച്ഛന് അതൊരു ആഹ് അച്ഛന്പേടിയാങ്ങനെ പൊറത്തൊക്കെ കൊണ്ടുപോവുന്നെ ദഹനകേടും. ഒക്കെവരും എന്തെങ്കിലൊക്കെ വരും അതുകൊണ്ട് കൊണ്ടു പോവാറ് കൊറവാണ് വീട്ടി ത് കൊണ്ടുവന്ന ആഹാരൊക്കെ അതിന്റെ മുമ്പിൽ കൊടുക്കത്തതേള്ളൂ.
കൊടുക്കും ഒന്നോർത്താ അതായിരിക്കും നല്ലത് പൊറത്ത് കൊണ്ടുപോയി കെട്ടി ശീലിപ്പിച്ചാല് പിന്നെ
ആ ഓരോ പശുക്കള് പൊറത്ത് കൊണ്ട്പോവുമ്പോതന്നെ ഇല്ലേ അഴ്ക്കും. എല്ലാം വാരീത്തിന്നും. അതോണ്ട് നമ്മളങ്ങനെ കൊണ്ടുപോവത്തില്ല.
ആഹ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും നമ്മള്തന്നേ നോക്കണ്ടേ?
അതെ അതെ പെട്ടെന്ന് അസുഖങ്ങള് വരുന്നതും.
ആ പെട്ടന്നാ ഈ കാലിത്തീറ്റയൊക്കെ പൊറത്തുന്നുള്ളയ്ക്കല്ലേ വാങ്ങിക്കുന്നേ? അതിനകത്തും എന്തെങ്കിലൊക്കെ കൊഴപ്പങ്ങളൊക്കെ കാണുവായിരിക്കും നമ്മള് അറിയുന്നില്ലല്ലോ?
അതെ
ആഹ് കുത്തിവെപ്പൊക്കെ എടുത്തെയാന്നോ?
ആന്ന് ആന്ന് കുത്തിവെപൊക്കെ കഴിഞ്ഞതാ.
മൂക്കയറൊക്കെ ഇട്ടയാ?
ആന്ന് ആന്ന് മ്മുക്കയറൊക്കെ എല്ലാത്തിനും ഇടും എന്നാലെ നമുക്ക് നിക്കത്തൊള്ളൂ അല്ലെങ്കിൽ അടങ്ങി നക്കത്തില്ല.
അടങ്ങി നിക്കത്തില്ല പശുക്കുട്ടി ഏവ് പശുക്കുട്ടി കുഞ്ഞാണോ?
ആഹ് ആന്ന് അതെ അതെ അതെ ഇപ്പം
ആന്നോ
നറകുഞ്ഞ
വെറും കുഞ്ഞ ഉം നേരം കളിക്കാനൊരു കൂട്ടാവുല്ലോ
അതെ ഇടയ്ക്കൊക്കെ പോയി കളക്കും അഴിച്ചൊക്കെ വിടുമ്പത്തീനും ഭയങ്കര ഓട്ടാ
ആണോ അന്നേരം വീടിനുറ്റും കെടനോട്ടമാന്നോ പൊടിപ്പിള്ളേരു കൂട്ട്
ആന്ന് ആന്ന് ഭയങ്കര ഓട്ടവാ കുതിര ഓടുന്നേന്റെ കൂട്ട് സൗണ്ടൊക്കെ കേപ്പിച്ചാ
ആന്നൊ ആ അന്നേരം പിന്നെ രസവായിരിക്കല്ലോ ആഹ പിന്നെ നാളെ ഇനി എന്തുവാ പരിപാടി
നാളെ പ്രത്യേകിച്ചൊന്നും ഇല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല ഇല്ല വെറും ഇതുവറെ തീരുമാനിച്ചില്ല നാളെ ഒരു ഞാൻ കേക്ക് ഉണ്ടാക്കാറുണ്ട് അപ്പം നാളെ ഒരു ഓർഡറിണ്ട് ആ വീട്ടിലുണ്ടാക്കി കൊടുക്കും
ആഹാ
അപ്പൊ അത് നളെ ഒരു ഓഡർ ഉണ്ട്.
രാവിലെ കൊടുക്കണ്ടേയാന്നോ?
വൈകുന്നേരം മുറിക്കിയാനാണ് പക്ഷെ ഉച്ച കഴിയുമ്പോത്തിന മഴയതന്ന് ഞാൻ പറഞ്ഞ പറ്റുന്നതും രാവിലെ ഉച്ചക്ക് മുമ്പും കൊണ്ടുപോകൻ നോക്കാൻ പറഞ്ഞു.
ഓ അന്നെ
ആ കുറച്ച് പോണം ഒരു പത്ത് പ പതിന പത്ത് മിനിറ്റോളം പ പതിനഞ്ച് മിനിറ്റോളം ദൂരം
ദൂരം ഉണ്ട് അവര് വന്ന് വാങ്ങിക്കുവോ കൊണ്ട് കൊടുക്കണോ?
കൊണ്ട് കൊടുക്കാനാ പറഞ്ഞത് പക്ഷെ ഞാൻ പറഞ്ഞ് മാക്സിം ഒരു പരമാവധി വന്ന് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്.
ചോദിച്ചു ആഹ പറഞ്ഞോ ആ അവര് വന്നെടുത്ത് ത്താൽ അതല്ലേ കുറച്ചൂടി നല്ലത്
ആന്ന് ആന്ന് അല്ലെങ്കിൽ പിന്നെ നമുക്ക് പെട്രോൾ പൈസ മേടിക്കേണ്ട വരും.
വേടിക്കിണ്ട് ആ ആ എന്തുവാ എന്തോ പരിപാടിക്കുള്ള കേക്കാ
എന്റെ കൂട്ടുകാരിടെ പിറന്നാള പിറന്നാള പിറന്നാള ഉം
ആഹ് ന്നേരം പിറന്നാൾടെ കേൾക്കാല്ലേ
കൂട്ടുകാരിക്ക് തന്നെയാണ് കൂട്ടുകാരി തന്നെ ഓർഡർ ചെയ്തത്
ഓർഡർ ചെയ്യുന്നേആഹ് അത് കൊള്ളാലോ പരിപാടി
അതെ നമുക്ക് വേണ്ടിയിട്ട് നമ്മള് എന്തെങ്കിലുമൊക്കെ മേടിക്കണമല്ലോ
മേടിക്കണമല്ലോ പിന്നെ അത് ലോ
നല്ല കാര്യാണ് അതെ
ഉം നമ്മളെ നമ്മളെ നമ്മളേക്കാൾ കൂടുതൽ ആർക്കാ അറിയാൻ പറ്റുന്നേ
അത് ശരിയാ
ഉം നമുക്കെന്നെ നമ്മളെ അറിയാൻ പറ്റൂ നമ്മുടെ ആഗ്രഹങ്ങളും ഒക്കെ
അതെ അതെ ഞാൻ അങ്ങോട് പിന്നെ വിളിപ്പിക്കാം ശെരിയെന്നാ
അ അ അ ശരി എന്നാ ശരി ശരി ശരി